ഹലോ ആഹ് ആഹ് കെക്ക്ണ്ട് കേക്ണ്ട് ‌ പറഞ്ഞോളീ
കഴ്ച്ചോ
ആഹ് ഫുഡ്ക്കെ കഴിച്ച് ബ്രോ ഫുഡ്‌ കഴിച്ചായ്രുന്നോ
ആഹ് കഴിച്ചായ്ര്ന്ന് എന്താ കയ്ച്ചേ
ഇവിടെ ചോറും മുട്ടക്കറിയും
ആഹ് ആഹ് സൺ‌ഡേ സ്പെഷ്യൽന്നും ഇല്ല.
ഇല്ല ഇല്ല ബ്രോ എന്തല്ല കൈച്ചേ
ഞാൻ ബിരിയാണി ബ്രോ ഹോസ്റ്റൽല്ലാ
ആഹ് ഞാൻ ഹോസ്റ്റല്ലാ
ആഹ് അതാവും ല്ലെ
ആഹ് അതാ ഏത് ബിരിയാണി ആയിരുന്ന് ബീഫ് ബിരിയാണില്ലെ അതാണൊ എറ്റവും ഫേവറെറ്റ്
ഫേവറേറ്റ്ക്ക് ചിക്കൻ ബിരിയാണിയാര്ന്ന്
ആഹ് എനിക്ക് എനിക്കും ചിക്കൻ ബിരിയാണിയ പക്ഷെ ഈ ഫിഷ് ബിരിയാണി ട്രൈ ആക്കിട്ടുണ്ടോ
ആഹ് ട്രൈ ചെയ്തിട്ടുണ്ട്
ആ ഫിഷ് ബിരിയാണി .
ആണ് ആഹ് അഹ് മറ്റേ ഫിഷ് ബിരിയാണി ഏതാണ് ഏത് ടൈപ് ഫിഷ്
മറ്റേ മറ്റേ അതിൻ്റെ പേരെന്തായിര്ന്ന് നെയ്മിൻ ആഹ് . അടിപൊളിയായിരിക്കും അത് സ സ നല്ല പീഫാ ആഹ് കൊഴപ്പൊന്നുല്ലാ ഇവിടെ കിട്ടും ക്കെ ചെയ്യും
ഉം ഉം ഉം നിങ്ങളാവിടെ എന്താ പോർട്ട് ഒക്കെ ഉണ്ട്
ആഹ് ഇവിടെ തിരുവനന്തപുരത്ത് വിഞ്ഞും പോർട്ട്
ഉം ഉം ഇപ്പ ഈ ട്രോളിങ് ആയോണ്ട്
ആഹ് ഇപ്പ ഇ ആഹ് ഇപ്പ ഇച്ചി പ്രശ്നമുണ്ട് ഇപ്പൊ രണ്ടാഴ്ചായിട്ട് ചെറിയ മീനൊക്കെ കിട്ടുന്നു കൂടുതലും
ഏഹ് ഞങ്ങള അവിടെ പിന്നെ ഈ തോണിക്കാര് പോവലുണ്ട് മീൻ പിടിക്കാൻ
ആണല്ലേ
ആഹ് അപ്പ തൊ തൊണിക്കാരൊ കയ്ന്ന് ഓരെ കയ്യ്ന്ന് കിട്ടു പക്ഷെ അത് ഈ വലിയ മീനുകളൊന്നും ഉണ്ടാവൂല.
അതെ പക്ഷെ കായൽമീനൊക്കെ പിന്നെ വളർത്ത് മീൻ വളർത്ത് മീനൊക്കെ വരും ഇവിടെ
വളർത്ത് മീൻ ക്ക് ഇഷ്ട അത്ര ഇഷ്ടല്ല ഒരു ഒരു നമുക്കൊരു ടെസ്റ്റ് തൊന്നുല്ലക്ക് ചേലെ മീൻ ട്ടോ
ആണല്ലേ
ആഹ് ഈ കട്ടലാരു അതോന്നുംക്ക്‌ത്ര ഈ ടെസ്റ്റ് വയ്സ്സിക്ക് അത്ര ഇഷ്ടല്ല എനിക്ക് അത്ര വളർത്ത് മീനുകളെ അത്ര ഇഷ്ടല്ല പിന്നെ നിക്ക് ഈ പാടത്തെ മീൻ ഇഷ്ടമാണ്.. ഈ ബ്രാല് കടു അങ്ങനത്തെ ടൈപ്പ് ല്ലെ..
ചെമ്മീനൊക്കെ നല്ല നൈസ്സായ്രിക്കും വളർ ത്ത് മീനല്ലേ..
അതൊക്കെ ഓക്കെ ചെമ്മീൻ പക്ഷെ ഞാൻ അത്ര കൂട്ടാറില്ല അത്ര ചെറിയ അലർജി ഉണ്ട്..
ഓ ആണല്ലേ ആ ശെരിക്ക് ഈ വളർത്ത് മീൻ ഈ മറ്റ മീനൊക്കെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസംമുണ്ട് വളർ.. മില്ല ഇപ്പൊ ലോഹു അതിനകത്തൊക്കെ ആ പക്ഷെ ചെമ്മീനിൽ അതത്ര വലിയ സീനില്ലാ..
ഇല്ല ചെമ്മീ ചെമ്മീ നല്ലതാണ് ചെമ്മി ഞാൻ ഈ വാളർത്ത ചെമ്മീൻ കൂട്ടലില്ലാ അല്ലാതെ മറ്റ.. മറ്റേ ചെമ്മീൻ കെറവാ കുട്ടാല് അ.. പിന്നെ ഈ പാടത്തെ മീനുകളൊക്കെ ഇഷ്ടാണ് ആ ആ് ആ് ആ പാടത്ത് മീൻ ബ്രാല് മറ്റേ നിങ്ങളുടെ പിലാപ്പി ഉണ്ട് നിങ്ങളടെ പിലാപ്പിന്ന് എന്താ പറയാൻറില്ല പിലാപ്പി അല്ലേ പിലാപ്പി പൊയ മീനാ പിലാപ്പി നിറ മീൻണ്ട് ചെറിയ പൊരിക്കാൻ പറ്റിയ ടപ്പ് ആണ്ല്ല മുള്ളുള്ള
അതെ അതെ എനിക്കറിയത്തില്ല
പിലാപ്പി വരാ ആ വേറപുഴമീനാ അതൊക്കെ ഉണ്ട് പിന്നെ അത് കിട്ടലുണ്ട് ആ അതന്നെ അത ഓരോ ടൈപ്പ് ഓ ഓരോ പേരാണോ..
അതെ
ഓന്ഫിഷിനാണല്ലോ
എന്തുവാ ഇല്ല ഇല്ല ഞൻ ഫിഷിഅികംടില്ല ബ്രോ ഫിഷ്ങ്ങക്ക് പോകെ
ആ പോവലുണ്ട് മറ്റേ അധികം കണ്ടാടി അറിയോ ചെറിയടൈപ്പ് ഒരു ടപ്പ് വലിയ കണ്ടാടി അങ്ങടെ കണ്ടാടി പറയാ ആ കന്നടിരല്ലേ ആ് അപ്പൊ അത്ട്ടക്കലാണ് പിന്നെ ചൂണ്ടല്ലേ ആ മറ്റാതെ കിട്ട കിട്ടലുണ്ട്
ചോ ചുമ്മാങ്ങിട്ട് അതില്ല ചോറുക്കെ തേക്കണം അല്ല എങ്ങനെയാ
അല്ല ഇല്ല ഇല്ല ഒന്നും ചെയേണ്ടവശ്യമില്ല ഈ എന്താ ങ്കിൽ ഫസ്റ്റ് ഞങ്ങളൾ ഒന്ന് പോയി നോക്കൂ ഈ മീന്റെ ഇതുണ്ടോന്നൊക്കെ മീൻ ഉണ്ടോന്നൊക്കെ? ജസ്റ്റ് കുറച്ച് നേരത്തെ ചൂട്ട്ടോൊക്കെ നോക്കും അപ്പൊ കിട്ടിയില്ലെങ്കില് നമ്മ നോക്കിപ്പോ വെള്ളത്തിന്റെ ഫേക്ക് ഉണ്ടാവൂല്ലേ ഇപ്പോ ഈ മഴ പെയ്യണ സമയം നല്ല മീൻ നീണ്ട ഇ ഉണ്ടാവും അപ്പൊ ഈ മഴ പെയ്യണ സമയത്താണ് ഞങ്ങൾ ഈ ഓരോ ഈ ഓരോ ഈ രണ്ട് ഇതും തമ്മിൽ യോജിപ്പിക്കുന്ന ടൈപ്പ്ക്കെ തോളിൽഉണ്ടാവോ വെള്ളങ്ങൾ അങ്ങട്ടും ഇങ്ങോട്ട ഇങ്ങോട്ടക്കെ തമ്മില് ആ അവിടെ കിട്ടക്ക നല്ല ആഴ്ത്തേക്ക് പോകൂല ഈ രാത്രി ആവുമ്പോ ഈ മീന്റെ ടെൻസി വെച്ചിണ്ടെങ്കിൽ കലയ്ക്ക് വരുള്ളേ
ഓ രത്രി ഞങ്ങൾ മേടിക്കാൻ പോവുന്നത്
അല്ല മീൻ പിടിക്കാ ഞങ്ങള് വൈന്നേരം ഇട്ടക്കും അപ്പ ഈ രാത്രി നിങ്ങള് കയറി വരുമ്പോ അയില് കുടുങ്ങും
ഓ അങ്ങനെയല്ലേ വലയിടുന്ന ഓ മനസിലായി ആ നല്ലൊരു പരിപാടിയാണത്
പിന്നെ ഈ ഓരോ നീർക്കോലി വന്ന് കടിക്കും
ആണല്ലേ വല കടിച്ചു മുറിക്കു നീർക്കോലി
ഇല്ല വലയില്ല ഈ മീന് മീനിനെ കടിക്കു കുടുങ്ങിയ മീനുകളള അത് കൊഴപ്പംന്ന് വെച്ചിട്ടണ്ടെങ്ക മീന മീനെടിച്ചച്ച് കൊണ്ടുോണേലും കൊഴപ്പമില്ലോ പക്ഷെ ഇവര് കടിക്കണ നേരത്ത് ഇവര് അന്റെുള്ള വലകളിൽ കുടുകുന്നത്
ആ കണ്ടുണ്ട് ഈ നീർക്കൊല്ല വലിയ പാമ്പുകളൊക്കെയ ചിലപ്പോം വല ഇട്ടേക്കുന്നത് വല കുരുങ്ങി കിടക്കുമ വല മുറിച്ചൊക്കെ വല മുറിക്കേണ്ട് വരും
ഉം അവ നല്ല ടാസ്ക് അവരുടെുണ്ട് രാവിലെ തന്നെ പോയി എടുക്കും അധികം വെയിറ്റ് ചെയ്യില്ല
ചുണ്ട ഇടുമ്പോ എന്ത വെയിറ്റ് ഉപയിക്കുന്നത് നിങ്ങങ്ങള്
ചൂണ്ട ഞങ്ങള് ഈ പിലാപ്പീനെ കിട്ടാൻ പറ്റേ ഇതില്ലേ ഞാഞ്ഞൂളൊക്കെ ഇല്ലേ മണ്ണിര മഞ്ഞു മണ്ണിര നിക്കോ അതല്ലെങ്കി ഞങ്ങ ഈ കാൽത്തീറ്റല്ലേ പശുവിന്റെ ആ കാടിത്തീറ്റയും അതും മൈദയും മഞ്ഞപ്പൊടിയും മിക്സ് ചെയ്യും എന്നിട്ട് ചെറിയ ചെറിയ റൗണ്ട് ആാക്കും ആ അല്ല അത്ര ഞങ്ങളുടെ പാടത്തൊക്കെ ചെറിയ ചെറിയതല്ല അത്യാവശ്യം വലിയ ബിലാൽ ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരത്യാവശ്യം ഒരു ഉണ്ട ഉണ്ടാക്കും എന്നടൂ പിന്നെ ചില കമ്പനികാരത്ത് മ ഇതൊ ലൂറോ റോഡോ റയിലുംണ്ട് മീൻ പിടിക്കാന റോഡ്റയിലും അപ്പൊ അവമാര്അത്എടുക്കും അതകുമ്പോ ഒരു ഫ്രോഗ് പറഞ്ഞ സാധനം ഇണ്ട്. ആ അതന്നെ ആ അതന്നെ ആ നല്ല രസ കണ്ട് നിൽക്കാൻ രസ കിട്ടുന്നത്. അതെങ്ങനെ
? അത് ചെറിയ മീൻന്റെ ഒക്കെ
ആആ അ ആ ആ ഫ്രോഗ ഫ്ര ആ ലോർസ് ഒക്കെ ഇല്ലേ? അങ്ങനത്തെ വിഷം അത് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്പനിക്കർതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞൻ ഇതിയിട്ട് ചെയ്തിട്ടല്ലായിരുന്നു അത് നല്ല വാല്യു ആണ്. അത് കുഴപ്പന്താ വെച്ചുണ്ടെങ്കിൽ ഇത് കോംബോ ആയിട്ട് വേടിക്കണം വേടിക്കുമ്പോ നല്ല നമുക്കൊരു നല്ല സാധനം കിട്ടൂല പക്ഷേ അല്ല കോമ്പ ആയിട്ട് വേടിക്കത്തല്ല കോമ്പ ആയിട്ട് ച്ചിട്ടണ്ടെങ്കില് നമുക്ക് നല്ല സാധം കിട്ടാൻ ചൻസ് കുറവാ. കാരണം കടക്കാര് കോമ്പോ ആയിട്ട് വെക്കണത് രണ്ടോ ഒന്നിങ്കിൽ വയറിങ്ങ് ഫോൾട്ട്ണ്ടാവു. അപ്പൊ രണ്ടും റോ ഒന്നി ആ ഒന്നിങ്കി റോഡ് മേടിക്ക അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ റിയിൽ മേടിക്കുക.
ആഹ
അങ്ങനെ മേടിക്കണ്ടിരും.
നീ മേടിക്കുമ്പോൾ ഞാൻ നിന്ത് മേടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടങ്ങനെ നോക്കിയൊക്കെ മേടിക്കാം. റോഡ്ണ്ടങ്കിലൊക്കെ സെപ്പറേറ്റ് ആ ശരി നിങ്ങൾ സിനിമ കാണാനുണ്ടോ?
ആ കാണറുണ്ട് കാണാറുണ്ട്.
ആ സിനിമയ്ക്കൊക്കെ പോവറുണ്ടോ? ഫ്രൻസക്കായിട്ട്.
ആ പോവാറുണ്ട്, പോവറുണ്ട് പിന്നെ അധികം പിന്നെ സോളാ പോവലേ.
ആണല്ലേ. ഇനി പുതിയ സ്പൈഡർമാൻ ആ ഇ സ്പൈഡർമാൻ ഇറങ്ങല്ലേ അപ്പം അത് പോണം എന്നൊക്കെ പറഞ്ഞരിക്ക ഫ്രൻസായിട്ട്. ഈ മാസല്ലേ നടക്കുന്നത്.
ഈ മാസം ആ ആണ് ഓ ഓ ഓ ഓ ആ സൈപഡർമന് പോണം എന്തായാലും.
അതത്തി ശ വേണ്ട് ഫാൻസ് വായിക്കും മിക്കാറ് ഫ്രണ്ട്സൊക്കെ തീരുമാനിച്ചട്ടെ ബേർ ഡവൽ കാണ പറയ അത് കണ്ടിട്ടില്ല അളിയാ
ആ ഡടവിളി കാണേണ്ടി വരുന്നാണ് കേട്ടത് ചില അപ്പൊ അതില് തയ്യറുള്ള ഒരു ഇത്ണ്ട് മറ്റേ പ്രസൻസീന ഉണ്ട്. അപ്പൊ ഈ ഈ ഡയർ ഡബളിൽ എന്റ് ചെയ്യണ ഒരു പ്രസ് സീനിലാണ്. ആ അപ്പൊ അതെ സെയിം പ്രശ്നം ആണ് ഉള്ളത്. ഇപ്പൊ ചിലപ്പോ കാണേണ്ടി വരുന്നാണ് തോന്നുന്നത്. എന്തായാലും ഫുൾ ആക്കിയിട്ടില്ല. ആഹ് നല്ലതായിരിക്കും പിന്നെ രണ്ടും അത്യാവശ്യം നല്ല സീരീസും ആണ്.
ആ ഞാൻ കേട്ടുണ്ട്. ഡേവലെ നല്ല സീസ ആണ്. അപ്പം മാക് രണ്ട് സീസണനിലും.
ആ നല്ല നല്ല വില്ലന്മാരൊക്കെ ഉണ്ട്. പിന്നെ ഈ അതിലുള്ളവരു വില്ലൻസ് ഇതിലുണ്ട്. നേട്ടബ ഉണ്ട്. ആ കിങ്പിന്റെ ഡഡ ഡഡബിൻ്റെ മെയിൻ വില്ലന്. ഇം കിൻക്കിന
ആ ആ കിംകിനാ അവര് അവനല്ലേ ഇപ്പോൾ സ്പൈഡർമാൻ ആയിട്ടും വരാൻ പോകുന്നത്.
അവനാണോ അവനാണോ അതെനിക്കറില്ല അതിലുള്ള ഒരു ആ ഇല്ല റിവ റിവ്യൂ ചെയ്തോ?.
റിവീല് ചെയ്തില്ല. ആക്ച്വലി മറ്റേ പോസ്റ്ററിനകത്തും, എല്ലാ പോസ്റ്ററിനകത്തും ഈ സ്പൈഡർമാൻ്റെ പോസ്റ്ററും കാണിക്കും. എൻ്റെ വില്ലനെ അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെ കണ്ണിൽ കാണിക്കുന്ന റിഫ്ലക്ഷൻ ആയിട്ട്, റിഫ്ലക്ഷൻ ആയിട്ട്. പക്ഷെ ഈ പ്രാവശ്യം റിഫ്ലക്ഷനി കാണിക്കുന്നത് എം ജേനയാണ്.
എം ജ് ഏത് ആ പഴയ
ആട ആ മറന്നു പോയി. മറന്നു പോയി സെൻ്റയൻ്റെ. റോളല്ലേ തറയുടെ റോള്
ഓ ഓ ഓ ഓ ആളോ
ആഹ് അവളയാണ് ഈ റിഫ്ലക്ഷനിൽ കാണിക്കുന്നത്. ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നത് ആഹ് അപ്പ അവള് അവൾനി വില്ലൻ ക്യാരട്ടർ ആയിട്ട് വരുവോ എന്നാണ് ആഹ് അങ്ങന വേറൊരു റോള് ഉണ്ടായിരുന്നു മാർവലന്റെ കോമിക്സിലെ ഒരു കറുത്തരു ഡ്രസ്സൊക്കെ ഇട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു ഫൈറ്റ് ഈ സ്പൈഡർമാനും ആഹ് പെണ്ണുമായിട്ട് ആ ഹ്ക്യാരക്ടറ ഉള്ള പെണ്ണായിട്ട് ഞാൻ ആഹ് ക്യരക്ടർ ആയിട്ടാ കാണാ എന്തായ മനസ്സിലായേൽ അങ്ങനെ വരുമെന്ന്.
സെന്തയ പിന്നെ അങ്ങനത്തെ റോളൊക്കെ നല്ല നല്ല ചെയ്യല്ലോ ഓള് മറ്റേ ഡ്യൂണൊക്കെ ബ്രോ കണ്ട്ണോ ആഹ് ഡ്യൂണിലൊക്കെ അവള് ആഹ് ആഹ് നല്ലായിട്ട് ചെയ്തി തോന്നിയിട്ടുണ്ട് അവളെ നല്ല സ്ട്രോങ് ഫീമെൽ എന്നുള്ള റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്
അടിപൊളിയാ ജൂണിൽ പോണം ജൂൺ എപ്പോഴണ് ഇറങ്ങുന്നത്
ജൂൺ ഇക്കൊല്ലം അല്ലല്ലോ അടുത്ത കെല്ലാണോ അല്ല എല്ലാ അല്ല
അല്ലേ ഈ കെല്ല എനിക്ക് തോന്നുന്നത് കേട്ടായിരുന്നുടി ഈ കൊല്ലം ഇറങ്ങുന്നു ആഹ്
ഒഡീഷ കറണ്ടല്ലോ
ഒഡീസി എന്തുവാ ഓ നോളല്ലേ പുതിയ അല്ലെ ആഹ് കേട്ടായിരുന്നു ഞാൻ
ഇതില്ലേ ഗ്ലാഡിയേറ്റർ ഇല്ലേ
ഗ്ലാഡറ്റർ ഏതാ പഴെ ഗ്ലാഡേറ്റർസ് മറ്റോ സ്പാർട്ടൻസ്
ആഹ് ആഹ് സ്മാർട്ടൻസിന്റെ ആഹ് സ്റ്റോറി ടോമോളന്റെ നടനേ ആഹ് ടോമോളന്റെ നടേ
ടോം ഹോളൻ്റോ ഓഹ്
ട്രെയിലറില്
നോളിലെ കാസ്റ്റ് ചെയ്യുന്നാ ആഹ് അപ്പൊ പിന്നെ നൈസായിയിരിക്കും അടിപൊളിയ ആയിരിക്കും
ഉം ഉം ഉം ഒടീസ അടുത്ത അടുത്ത മാസ ഈ മാസം എന്നോ ആണ അറിയില്ല
ഈ മാസം അങ്ങനെ ആയിരിക്കും അല്ലേ ഈ മാസം ആയിരിക്കില്ലേ ഈ മാസം എടുത്ത ക്ലാഷ് ആകൂല സ്പൈഡൻമാർ ആയിട്ട്
ഏഹ് അത് ഇവർക്കും സ്ഥീര ഉള്ളതാണല്ലോ ക്ലാഷ് വെക്കണത് ഇപ്പ മറ്റേ ഡ്യൂസ് ഡ്യൂൺസ്റ്റെവറ അല്ലേ ഡ്യൂണു ആഹ് ഉണ്ടല്ലോ
ആഹ് അത്ണ്ട് ഉണ്ട് ദിവസായിട്ട് ക്ലാഷുണ്ട് ആഹ് കഴിഞ്ഞ വർഷം ഒക്കെ കഴിഞ്ഞ വർഷം ക്ലാസ് ഉണ്ടായിരുന്നില്ലേ മറ്റേ ബാർബിയും പിന്നെ മറ്റേ ഓപ്പൺ ആഹ് പക്ഷെ അത് വലിയ സീനല്ലായിരുന്നു രണ്ടുപേരും രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ആഹ് ആഹ് കാണുന്ന ഓഡിയൻസി
പക്ഷെ അതിന്റെ ഇടെകൂടെ കുഴപ്പം പറ്റി മറ്റോ മിഷൻ ഇമ്പോസിബിൾ ആണ് അവര് ഈ സയത്ത് നിറക്കു പോവാ മതി അവർക്ക് നല്ല നഷ്ടം വന്നി ആഹ് ആഹ് അതന്നെ അത് ആഹ് സമയത്ത് അത് ഇറങ്ങി അത് നല്ല മറ്റേ ഓർക്കാണ് ഏറ്റവും കൂടുതൽ ഇതാക്കിയത് മറ്റേ ലോസ് ഉണ്ടായത് ബാക്കിണ്ടാക്ക അത്യാവശ്യം നല്ല പ്രോഫിറ്റാ
ശരി എന്നാൽ
ഓ ശരി എന്നാൽ